ഉ.
ആഹ് ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയണ്ട് വിശേഷം സുഖമാണ്ങ്ങ പോണു നിങ്ങക്കെന്താ അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്
എന്ത സുഖായിറ്റ് പോണു കാലാവസ് ഒക്കെ എങ്ങനെ മോശാണോ.
കാലാവസ്ഥ ഇന്ന് ചെറിയ വെയിലൊക്കെ ഒണ്ട് രണ്ടിസം. നല്ല മഴയായിരുന്നു.
ആണല്ലേ നല്ല നല്ല ഇപ്പൊ ഇപ്പ അധികം മഴ കിട്ടണില്ലല്ലോ. ഫുള്ളമ്മ് ആഹ് അധിക സ്ഥല എറ്റവും മഴ കിട്ടാതെ അതായത് ജൂൺ മാസത്തിൽ കിട്ടണ മഴയൊന്നല്ലല്ലോ ഇപ്പൊ കിട്ടണതെ
ഇല്ല ഇല്ല അങ്ങനെഅല്ല ഇപ്പ മഴല്ലാരുന്നു രണ്ടിസ്‌ ഉള്ളൂ മഴ പിന്നെ എൻ്റെ മുമേ മുന്നേ ജൂണ് തുറക്കണ ഒരു ഫസ്റ്റ് രണ്ടുസം മഴ പെയ്തു. പിന്നെ അന്ന അത് പോയി നല്ല വെയിലും ചൂടു ആയി. പിന്നെ ഇപ്പൊന്ന് രണ്ടുസായി നല്ല മഴയാണ് ഇപ്പൊ ഇന്ന് തെറിയർ വെയില് വന്നു ഡ്രസ്സ് ക്ക്‌ ഒന്ന് ചെറിയൊക്കൊന്ന് കാറ്റിട്ടി ഒണങ്ങണ ഒണങ്ങി
ഈ മഴയത്ത് അലക്കി ഇട്ടാലും ഡ്രസ്സുകളും ഒണങ്ങൂല ഭയങ്കര ബുദ്ധിമുട്ടു ആണ് അല്ലേ അല്ല പക്ഷേന്ന എടെ പല സ്ഥലത്തുന്ന ചില സ്ഥലത്തൊക്കെ നല്ല മഴായിട്ട് നല്ല ബുദ്ധിമുട്ടും അലേർട്ടും റെഡ് അലേർ ട്ടോക്കെ കാണിക്കന്ന് നമ്മൾ ഈ പല സ്ഥല ആഹ് ചില സ്ഥലത്താണെങ്കി മഴ കിട്ടണൂഇല്ല പക്ഷെ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ മഴ കിട്ടാത്ത ഭാഗത്തക്കൊ വെള്ളത്തിന്റെ ക്ഷാമം നല്ലോണ്ണം ഉണ്ടാവും
ആഹ് ഒണ്ടാവും ഉം ഉണ്ടാവും മഴ ഇ കൂടുതലായാലും ആ വെള്ളപ്പൊക്കം പോലുള്ള എല്ലാത് അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാവും അതാണ്ഹേ ഏതും നമുക്ക് ഒഴിച്ചുവിടാൻ പ പറ്റാത്തൊരവസ്‌
ആഹ് അതെന്നെ അതെന്നെ പിന്നെ ചായ കുടി ഓക്കെ കഴിഞ്ഞോ
ആഹ് ചായകുടിക്കെ കഴിഞ്ഞു
ഓഹ് ആയ് ശരി ചായക്കെണ്ടായിരുന്ന് സ്നാക്സ്
ചായക്ക്‌ ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയ
അത് ശരി ഇങ്ങള് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കല് മാവ് അരച്ചിട്ടാണോ അതോ റെഡിമെയഡ് മാവ് വാങ്ങലാണോ
അല്ലല്ല അര ച്ചിട്ട് അരച്ചിട്ട് അയിക്ക് മിക്സ് ചെയ്യല്ല ശർക്കര പാനീം പിന്നെ റവ ചേർക്കും തരിക്ക് വേണ്ടിട്ട്
ചർക്കര പാനീലെല്ലാ അരി അരിക്ക എന്നിട്ടല്ലേ നമ്മള് മിക്സ് ചെയ്യാ റവാ
ഉണ് ഉണ്ണിയപ്പത്തിന് മാവ് കുറച്ച് ലൂസ് ആയതുകൊണ്ട് ശർക്കര പാനീയിലല്ല അര ക്കല്ലേ ഞങ്ങളെ വെ വെള്ള ചെറി കുറഞ്ഞ വെള്ളത്തിൽ അരക്കും പിന്നെ പാനി പറുമ്പോ ലൂസ ആവില്ല അഥവാ ലൂസായൽ കുറ ഇച്ചിരി പൊടി മി ഏഹ് സാധാ അരിപ്പൊടി കൂട്ടിട്ട് മിക്സ്യ്യും നെയ്യപ്പത്തിനാണെങ്കി ശർക്ക് ആഹ് ആഹ് ആഹ് നെയ്യപ്പത്തിനാണെങ്കി ഞങ്ങൾ ശർക്കര പാനീയില് ചെയ്യും
ആഹ് ഞങ്ങള് എന്താ ചെയ്യാല അറിയോ ഞങ്ങള് ഇവിടെ ആദ്യം ശർ ക്കരപ്പാനി ഒന്ന് നല്ലോണ്ണം തിളപ്പിച്ചിട്ട് താക്കിട്ട് അത് തണുക്കാൻ വെക്കും തണു ത്തിട്ട് എന്നിട്ട് അതിലൂടെ ആ പാനി ശർക്കര പാനി ഇല്ലേ അതിലൂടെയാണ് അരി
ആഹ് പക്ഷേങ്ങനെ അമ്പളെ അരെ അരയാൻ കുറച്ചൊരു പാടാണ്
ഓഹ് അ
ശർക്കര പാനീയില് ആഹ് ആഹ് ചിന്നങ്ങ് ഉം നെ നെയ്യപ്പത്തിനാണെങ്കിൽ അങ്ങനെ പാനീല് എടുക്കും കാരണം നെയ്യപ്പത്തിന് നല്ല തരിവാണല്ലോ അപ്പം അങ്ങനെ അര ക്കും അപ്പൊ ചെറിയൊര അരവ് മതിയല്ലോ ഉണ്ണിയപ്പത്തിന് കുറച്ചൊന്നും കൂടി ഒന്ന് അരയണല്ലോ
ഓഹ് അതെ അതെ എല്ലാർക്കും ഇഷ്ടാണോ ഉണ്ണി അപ്പം?
ആഹ് എല്ലർക്കും ഇഷ്ടാണ് ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയത്. ഉം ഞാനിപ്പ എന്റെ വീട്ടിലാണ് അപ്പ ഉമ്മ ഞാൻ പറഞ്ഞപ്പോ ഞാൻ ചിലപ്പോ ഇപ്പം ഉണ്ടാക്കിയ ആ സാധനം നന്നാവില്ല നെയ്യപ്പം ഉണ്ടാക്കിയാലും പഴം പൊരി ഉണ്ടാക്കിയാലും ഒക്കെ നന്നാവും പക്ഷേ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കയിഞ്ഞ എന്താ അറിയില്ല അത് നന്നാവലില്ല.
പക്ഷെ എല്ലാർക്കും ഇപ്പൊ സ്നാക്സ് നമ്മ ഈ എണ്ണക്കടികൾ ആണുന്നണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാണല്ലേ. പക്ഷേ ആരോഗ്യത്തിന് ഭയങ്കര ഇതുാണ് ഉം.
പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കണ കുറച്ചൊക്കെ നമുക്ക് കഴിക്കാം പക്ഷെ പുറത്തൊന്നും വാങ്ങന്നത് പറ്റില്ല.
ഇപ്പൊ ഏത് എണ്ണയാണ് ഓയിലാണ് യൂസാക്കിയതൊന്നും അറിയാൻ പറ്റില്ലല്ലോ. നമ്മള വീട്ടില് ഉണ്ടാക്കുമ്പ നല്ല നാടൻ വെളിച്ചെണ്ണയിൽന്നെ ഉണ്ടാക്കുമ്പോ നമ്മളെ ഹെൽത്തിനും നല്ലതന്നെണ്.
പിന്നെ ന്ന് എല്ലാതും ഞമ്മൾ കഴിക്കുന്ന എല്ലാതും നല്ലതാവണം എന്നില്ലല്ലോ എല്ലാതും ഉണ്ടല്ലോ മി ക്സ് ആണല്ലോ നല്ലതുണ്ട് ചീത്തതുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഇപ്പൊ ഈ ഒരു ലോകത്ത് നല്ല മാ നല്ലത് മാത്രമേ തിന്നള്ളൂന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ കഴിയൂല.
ആഹ് അതെ അതെ ഇപ്പത്തോക്കെ എങ്ങനെണല്ലോ. ആ ഇപ്പത്തെ കാലട്ടത്തിൽ വിശ്വസിക്കാനും പറ്റില്ല എന്നാപ്പറ്റേ ജീവിക്കാനും വയ്യ ജീവിക്കുവാണാണും. ആ രീതിയിലാണല്ലോ പ്പൊ പോയികൊണ്ടിരിക്കണ.
ആഹ് എന്താങ്ങള അവിടെക്കെ മഴ ഉണ്ടോ?
ഓഹ് ഞങ്ങൾ അവിടെയൊക്കെ മഴ ന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് ഇപ്പൊ കുറച്ച് കഴിഞ്ഞൽ സമയത്തൊന്നും ഒലർ ർച്ച ക്ഷേ ന്നലെ നല്ല ഫുൾ ടൈമ് നല്ല മഴയായിരുന്നു.
ആഹ് അങ്ങനൊക്ക രാവിലെ കല്ല മഴ ഇപ്പൊ ഒരു മഴയെയ്തു തോർന്നണ്. പക്ഷെ ഇടക്കൊരു വെയില് കിട്ടി ഉം ആ വെയില് കിട്ടി അതുകൊണ്ട്
കിട്ടതൊന്ന് ഉണങ്ങാനാണ് പാട്.
ഇന്ന ഇട ന്നും ഉണങ്ങിയിട്ടില്ല പക്ഷെ തലേ ദിവസത്തേ ഉണങ്ങിട്ടുള്ളു.
ആഹ്.
കുറച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് പോയാൽ ഒന്ന ഡ്രസ്സൾ ണ്ടാവല്ലോ അതൊക്കെ ഒക്ക ഉണങ്ങിട്ട്ണ്ട്. ള്ളൂ അല്ല ഇന്നലക്യാതൊന്നും ഒരിക്കലും ഉണങ്ങൂല കാരണം അമാതിരി വെയിലൊന്നും അറച്ചിട്ടില്ല.
ആഹാ അത
പിന്നെ എന്തൊക്കെയാ ചായൊടി ക്കെ കഴിഞ്ഞോ?
ഓഹ് ചായയൊടിക്കെ കഴഞ്ഞു ചായക്ക് ന്താ ചപ്പാത്തി ഉണ്ടന്ന് ബീഫ് കറി ഉണ്ട് അത് നല്ല കോമ്പിനേഷനല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാണ് ഉം ചപ്പാത്തി പിന്നെ ഇങ്ങനെ
ബീഫ്ന്നും ങ്ങള അവിടെ എല്ലാ ദിവസവും കിട്ടുവോ?
ഇല്ല ഞങ്ങള് ബീഫ് അങ്ങനെ കിട്ടൂന്നുല്ല ഞങ്ങള് വെള്ളിയാഴ്ച മാത്രമേ അങ്ങനെ ബീഫ് വാങ്ങള്ളൂ അല്ലാത്ത ഞങ്ങൾ വെജിറ്റബിൾ മാത്രമേ ചെയ്യുള്ളൂ അല്ലാതെ നമ്മൾ രാവിലെ എന്തെിലും കറി ണ്ടങ്ങണെ ഈ കടല കടലകൾ ഉണ്ടല്ലോ അതൊക്കെ ഏണ് കഴിക്കുക അല്ലാതെ നമ്മള് വെള്ളിയ അധിക ദിവസം ഫുള് പച്ചക്കറിന്നെ എടുക്കല് അല്ലാണ്ട് ബീഫ് ചിക്കന് അങ്ങനെ ഓവറെയിട്ട് കഴിക്കാറൊന്നുംല്ല.
ആഹ്.
ഇതിങ്ങനെ ബീഫ് കൊണ്ടന്നപ്പോ ഉണ്ടാക്കിയതാ എല്ലാരും ഒന്ന് പറഞ്ഞപ്പോ.
ആഹ് ആഹ് വീട്ടിലാരാ ആരാ വീട്ടില് സ്വന്തം വീടാണോ
ആ അത് സ്വന്തം വീടാ എന്റെ വീട്ടി ഇന്റെ വീട്ടിലാ ഞാ ഹസിന്റെ വീട്ടിലല്ലേ ഞാനും എന്റെ മോനും ഇൻ്റെ വീട്ടിലാണ് അപ്പൊ പിന്നെ ഞമ്മളെ വീട്ടിലാമ്പോ എൻ സ്വാതന്ത്ര്യത്തോടെ പറയാലോ ഇനിപ്പോ കഴിക്കാനുള്ളതാ എങ്ങനെ
വിരുന്നിന് വന്നതാണോ
ആഹ് അതെ അതെ ഇങ്ങനെയൊക്കെ വരുമ്പളല്ലേ ഞമ്മുക്കുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കുള്ളൂ
ആ അതാണ് ഞമ്മള അവിടന്നാമ്പോ ഈ ഞമ്മക്ക് പറയാം നമ്മളന്നെ ഇണ്ടാക്കണ്ടേ ഇവിടന്ന് നമ്മ പറഞ്ഞാ ഞമ്മക്ക് ഇണ്ടാക്കി തരാൻ ആളുണ്ടല്ലോ
അതെ അതെ അമ്മക്ക് ഇഷ്ടള്ള ഇണ്ടാക്കിയാല് ഞമ്മക്ക് കഴിക്കാനും പറ്റുല എന്നാട്ട് ടേസ്റ്റ് ഇല്ലാന്നുണ്ടെ അതിനുള്ളതും ഭയങ്കരേയിട്ട് ഇള്ളതായിട്ട് വരണല്ലോ ഇത് അങ്ങനെ ഇല്ലല്ലോ ഇത് നമ്മക്ക് എങ്ങനെ ഇണ്ടാക്കില്ലോ ഇപ്പൊ ടേസ്റ്റ് ഇല്ലെങ്കിലും ടേസ്റ്റ് ഇണ്ടെങ്കിലും ഒന്നും പറയൂല്ല
ആഹ് ഞമ്മളിണ്ടാക്കി ഞമ്മളന്നെ കഴി അത് ടേസ്റ്റ് തോന്നൂല വേറൊരാൾ ഇണ്ടാക്കി തന്ന നല്ല ടേസ്റ്റാണ്
ആ അതെ പക്ഷെ ഞാ കഴിക്കാനും കയൂല്ല അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്
ആഹ് ആഹ് അങ്ങനെയാമ്പോ നമുക്ക് ഒന്നിനും ഒരു ഒരു ഇത്ണ്ടാ താല്പര്യം ഇണ്ടാവില്ല ഒന്നും കയ്ക്കാനൊരു താല്പര്യം ഇണ്ടാവൂല
പിന്നെ ട്രാവലിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ ഇങ്ങനെ ട്രാവലിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ
ഇല്ല ട്രാവല് അല്ലാണ്ട് ചെയ്യലില്ല
ഇല്ല മ്
സ്കൂളി പോണന്ന് അങ്ങനെ ടൂറ് കാര്യങ്ങൾക്കന്ന അന്ന് അങ്ങനെ പോയിട്ടില്ല ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് പോകാ പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് പോകാലെ പക്ഷെ ഹസ്ബൻ്റ് വല്ലാണ്ട് പോന്നേൽ പെട്ടതല്ല അതൊണ്ട് ഞമ്മളും പോയിട്ടില്ല
ആഹ് ഇതെല്ലാർക്കുള്ളൊരു ഇഷ്യൂസാണ് അതെ ഞമ്മള വീട്ട്ന്ന് പറയും ആ കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടോയി ളു ഞമ്മള് എന്നാലെറ്റും വീട്ടിൽന്നെച്ചെ വിടോ അതെച്ച് വിടൂല്ല എന്നാ ഹസ്ബൻ്റ് കൊണ്ടോവോ അതും കൊണ്ടോയില്ല ഇനി അപ്പ അത് മറ്റേ ഹസ്ബൻ്റ് കൊണ്ടു പോവാണെങ്കി ആ അത് മതി ഇത് മതി ഇത് മതി പക്ഷെ നമ്മളെ കയ്യിലൊരു പൈസുണ്ടായിട്ട് ഞമ്മക്കൊന്ന് ഫ്രീഡായിട്ട് പോകണംന്ന് വിചാരിച്ച അതിറ്റം നടക്കൂല
അത് നടക്കൂല അതട്ട് ഒരിക്കലും ആലോചിക്കാനേ പറ്റാത്ത കാര്യാണ് നമ്മള് ഒറ്റക്ക് പോവാന്ന അത് പറ്റൂല്ല അതൊക്കെ സ്കൂളിന്ന് കോളേജിന്നൊക്കെ പോയെങ്കില് കി അല്ലെങ്കിപ്പ പോകുന്നോരുണ്ട്ട്ടോ ചിലർക്കൊക്കെ അത് നല്ല താല്പര്യം ഇള്ള ഈ ഹസബ തിന് നല്ല താല്പര്യല്ല ആൾക്ക് പോകാൻ ട്രിപ്പില്ല ആ ട്രി പ്പൊക്കെ പോകണ ഇഷ്ടള്ള ആൾക്കാരുണ്ടാകും അങ്ങൻത്തർക്ക് പോകാം എല്ലാരും ഒരു പോലെ അല്ല ഇപ്പൊ ഞമ്മള് ഞമ്മളത് പറയാ നമ്മത് അതാണ് അനുസരിച്ച് നിക്കും ആഹ് ഞമ്മള സ്വാതന്ത്ര്യം അവിടെ ഇണ്ടാവില്ല
ആഹ് അതെ നമ്മള് ഫ്രീഡം കിട്ടണെങ്കി ഞമ്മക്ക് ഞമ്മളെ വീട്ടിലന്നെ നിക്കണം എന്നാലേ പറ്റ റ്റുള്ളൂ ഞമ്മള ഫ്രീഡത്തിന് അല്ലെങ്കി ഓലടുത്ത് പോയാൽ അത് തുടരുത് ഇത് തുടരുത് അങ്ങോട്ട് പോകരുതെന്നുള്ള വാഗ്ദാനങ്ങള് കേട്ടു നിൽക്കുവാണോം ഓല് ഇത് കുറ്റങ്ങള് തുപ്പും കേൾക്കും വേണോം എന്നാച്ച് നമ്മളെ
കേട്ട വേറെ പോകാ അതൊക്കെയാണ്
ആഹ് അതെ അതെ എന്താ വച്ചാ നമ്മള് ഇപ്പൊ ഒരു പൈസ എന്തെലും ചോദിക്കുകയാെന്നാണങ്കിലും അതിനും ബുദ്ധിമുട്ട് തന്നെയാണ്
ആഹ്
ഈ എന്തെങ്കിലും ഉണ്ടോ
ഇല്ലല്ലല്ല ഒന്നും ചെയ്യണില്ല അതൊക്കെ പ ത്തും കഴിഞ്ഞതോടെ മരെ പ്ലസ് ടു കഴിഞ്ഞതോടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞതോടെ പഠിക്കാനും പോയതുല്ല പിന്നെ മക്കളായി അങ്ങനെ ഇപ്പൊ ഈ മൂന്നാളുണ്ട്
ഏഹ് അല്ല ഞമ്മളിപ്പ ഇ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യ ഇല്ലല്ലോ നമ്മള് ഡിപ്പെൻഡറ് ചെയ്യതിനനുസരിച്ച് ഓൽക്കും ഭയങ്കര ദേഷ്യമാണ് നമുക്ക് നമ്മക് ഏറ്റെന്നും കിട്ടൂല്ല ഞമ്മക്കൊരു ചെറിയ ഇൻകം ഉണ്ടായാലേ അതിലൂടെ ഞമ്മക്ക് ആരെയും ഡിപ്പൻണ്ട് ചെയ്യാം ഇല്ല ഇല്ല ഞാനിപ്പോ ഈ ഇതിലുള്ളത് തന്നെ അതെ ഞങ്ങള് ഇങ്ങള് പറഞ്ഞപ്പോ അങ്ങനെ ചോദിച്ചതാ
ആഹ് ഓൺലൈനായിട്ട് എന്തെലും കാണുമ്പോൾഒക്കന്ന് നോക്കും പക്ഷെ അത് എല്ലാതും വിശ്വസിക്കാൻ പറ്റു റ്റൂല്ല അതുകൊണ്ടാണ് നമുക്ക് അതിന് വല്ലാണ്ട് ചെയ്യാം ആയിട്ട് പോവാം അത്
ആ പക്ഷെ ഞമ്മക്ക് ഓൺലൈനിലൂടെ ഞമ്മക്ക് ചെയ്യാൻ പറ്റല്ലോ ടീച്ചിങ് ആയിട്ടും ക്രാഫ്റ്റ് ആയിട്ടും ബേ ബേക്കറ ആയിട്ടും ഒക്കെ അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ അതിക്കൊന്ന് തിരിഞ്ട്ട ട്ടില്ല ഇത് വരെ ഒന്ന് ചെയ്ത് നോക്കണം ഒന്ന് വിചാരിക്ണ്ട്
ആഹ് ആഹ് ആഹ ആഹ്
അപ്പൊ നമ്മക്ക് കയ്യിൽ കിട്ടണ ഇൻകംത്തോണ്ട് നമ്മുക്ക്ന്നെ എന്തെലുംലോകെ ചെയാൻ പറ്റും റ്റല്ലോ ഇനിയിപ്പോ ഒരു പൂതിയുള്ള ഫുഡ് വാങ്ങി കഴിക്കണ എന്നുണ്ടെങ്കിലും നമുക്ക് വേറആളെ ആശ്രയിക്കണ്ടല്ലോ
ആഹ് ആഹ് പിന്നെന്ത മോള് മോന് ചെറ് ചെറുതാണോ
ആഹ് മോന് ചെറുതാണ് നാല് വയസ്സാണ്
അതെ എൽ കെ ജി, യു കെ ജി ഒന്നും
ഏയ് ഓനെ ഞാനിപ്പം സ് സ്കൂള് ചേർത്തിട്ടില്ല ഓനെ ഞാൻ ചെറിയൊരിതുണ്ടായിനി. ഓന് കാലിന് ചെറിയൊരു സർജറി കഴിഞ്ഞിരിക്കാണ് അപ്പം അതിന് ൻ്റെ ഇതോണ്ട് ഇൻക്ക് പോവാൻ വിടാൻ പറ്റിട്ടില്ല ഇഞ്ഞ് ഇപ്പൊ അടുത്ത കൊല്ലായിട്ട് ട്ട് വിടണന്നുണ്ട് അടുത്ത കൊല്ലം നേരെ എൽ കെ ജി ക്കാക്കണം
ആഹ് എൽ കെ ജി അഞ്ച് വയസാവുംലെ അപ്പൊ
അപ്പം അഞ്ച് വയസ്സാവും പിന്നെ നഴ്സറീല് വിടാള്ളത് ആയി കിട്ടൂലല്ലോ ഇങ്ങളെ മക്കളെക്കെ എങ്ങനെയ സ്കൂളില് പോണത
ആഹ് ഒരാള് സ്കൂള് പോണ്. രണ്ടാള് ചെറുതാണ് ഒന്നിപ്പം ഡെലിവറി കഴിഞ്ഞിരിക്കാണ് അതാപ്പം ഞൻന്റെ വീട്ടിൽ നിക്കണത്
ഓ അത്ശരി
ഇന്നാ പിന്നെ ശരിട്ടോ പിന്നെ വിളി
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ ശരി